ആ
ഹലോ?
ആഹ് കേക്കണി ല്ലി യേ?
ഹലോ കേൾക്കാണ്ടാ.
ആഹ് കേക്കണ്ട് അങ്ങിട്ട് കേക്കണില്ലേ.
ഹലാ.
ഹലോ? കേക്കല്ലയാ.
ഹലോ?
ഹലോ?
ഉം
ഇങ്ങട്ട് കേക്കണണ്ടല്ലോ അങ്ങോട്ട് കേൾക്കണില്ല.
കേക്കണ്ട് കേക്കണ്ട് ഇപ്പൊ ശരിയായി.
ആഹ് ശരിയായില്ലേ.
ചായടിഷോ?
ഇല്ല ചായ കുടിച്ചിട്ടില്ല ആവണെള്ളൂ.
ഉം എന്താ ചായക്ക് കടി ഇണ്ടാക്കണ്ടോ?
ഇല്ല കടിയൊന്നും ഇല്ല്യന്ന്. ഇ ഒന്നുംണ്ടാക്കിട്ടില്ല ഇന്നോന്നും ഉണ്ടാക്കിട്ടില്ല. ഒരു മടി.
ഏഹ ഇന്നും മടിയാ.
ഇന്ന് മടി
ആ അന്ന് മതി എന്ത് പോണംത്തിന്നീട്ടുണ്ടാവും.
ആഹ് അതാണ് പിന്നെ ഇങ്ങനെ ആർക്കേലൊക്കെ വിളിച്ചണ്ട.
വണ്ടേ പിന്നെ ചോറൊക്ക കഴിച്ചില്ല.
ചോറയിച്ചോ? അവിടെ ഇങ്ങളയിച്ചില്ലേ.
ആഹ് ചോറയിച്ചു എന്താ ചോറിന് കൂട്ടാന്?
ചേറിന് മീന് പരിസത് കുട്ട്യളെ മാറ്റി നിർത്താൻ പറ്റുവോ? എനിക്കുംണ്ട്തേപോലെ പോറങ്ങാണ്. ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കുന്ന് പറഞ്ഞേനോ ക്യാശ് പോകും.
ആ
ആഹ്
ജ യിരുന്നു ഇപ്പ കേക്കാത ഇപ്പങ്ങട്ട് പോയതാ.
അതാണ് ഞമ്മക്കൊക്കെള്ള പ്രശ്നം അതന്നെ. എന്റ്ത് ഒറങ്ങാണ്.
അനക്ക്ത്രൊ
എനിക്ക് മൂന്നാള് അ
ആയിക്കും മൂന്നാള്ന്നെ. മ് മൂത്ത ആൾക്ക് പതിമൂന്ന് വയസ്സായി. രണ്ടാമ മത്താൾക്ക് പത്ത് വയസ് ചെറുതിന് നാലു വയസ്. അനക്കോ?
എന്റെ മൂത്താൾക്ക് പതിനേഴ്. പ്ലസ് ടു ആണ് രണ്ടാമത്തെ ആൾക്ക് ആറ് വയസ്സ്. മെറ്റിന് മൂന്നര ചെറുത് മോളാണ്. മറ്റേത് രണ്ടും ആൺകുട്ടികള.
ആഹആ ഇക്ക് മൂത്തത് പെൺകുട്ടിയാണ്. മൂത്തത് രണ്ട് പെൺകുട്ടികളാണ്. ര രണ്ടാമത്തത് ഏ മൂന്നാമത്തത് ആൺകുട്ടിയാണ്.
ഹസ്ബൻഡ് എന്ത് ചെയ്യാണ്.
ഒരു ഡ്രൈവർ ആണ്. ലോറി, കാറ് എല്ലാലും. പോകും.. ഇവിടെ നാട്ടില ലോ
ഏ ലീവിന് വന്നതാ.
ആഹ് ലിവിന് എന്താ
ഉം.
ഏ എന്താ കൂട്ടാന്.
പിന്നെ ചോറിന എന്തായിരുന്നു കൂട്ടാനും.
എനിക്ക് കുമ്പളങ്ങ കറി മീന് പൊരിച്ചതും.
ആഹ് ഉ രണ്ടു നേരം വെക്കുവോ ചോറൊക്കെ?
ഏ
രണ്ടു നേരം വെക്കോ ചോറൊക്കെ?
ഇല്ല ഒരു നരം തന്നെ വെക്കൊളു.
ഉം വീട്ടില് ആരൊക്കെ ഉള്ളത്. ഇല്ല ഞാനും ഒരു നേരം തന്നെ വെക്കൂളു.
വീട്ടില് ഉമ്മിണ്ട്
ആഹ
ഉം
ഞാൻ ഒരു നേരം തന്നെ വെക്കുള്ളു. അ രണ്ടു നേരം ഒന്നും വെക്കൂല. ഇനി തികയായി ഒക്കെ വരണി വെച്ചികി അപ്പൊ എന്തേലുമൊക്കെ കടി ഉണ്ടാക്ക എന്തേലുമൊക്കെ ചെയ്യും. അ അവളും ചോറൊക്കോ അവല ചപ്പാത്തിയോ, ദോശോ, പുടോ, എന്തേലൊക്കെ ഉണ്ടാക്കും. ചോറ് പരമാവധി അഞനെ പോവച്ച തിന്നാതിരിക്കാൻ തിന്നാതിരിക്കാൻ ചെയ്യാലോ. ഉം
ഞാനും ഇങ്ങനെയൊക്കെ തന്നെ.
ഉം സ്കൂളൊക്കെ വെക്കേഷന്റെ എവിടെയെങ്കിലും ഒക്കെ പോയിന്നോ?
ആഹ് വെക്കേഷല് പോയിനാ മൂന്നാറ് പോയി മൂന്നാർക്ക്.
മൂന്നാർക്കോ ആഹ് ഞങ്ങള് പോയി. ഞങ്ങളും പോയിരുന്നു ഞങ്ങള് കൊടക്കനാലൊക്കെ പോയി.
ഉ.
ഉം ഫമിലി ആയിട്ട് എല്ലാരും ബടൊ കൂടിയിട്ട്. ഉ അങ്ങനെ പോയി ആഹ.
വന്ന ഫ്രൻസ് ആള് ഉണ്ടാവല്ലേ.
ആഹ അതൊക്കെപ്പാട പോയിട്ടുന്ന.
ഉമ്മ പിന്നെ പോരൂല ഉമ്മക്കെ ഇങ്ങനെ. കുറേ ഛർദ്ദിക്കും ചെയ്യും. പിന്നെ
ആഹ
പിന്നെ ചെറിയ കുട്ടിക്ക് എത്രായിതണ്.
ചെറിയ കുട്ടിക്ക് മൂന്നര.
മൂന്നര അല്ലേ സ്കൂൾ ചേർത്തിട്ടില്ലല്ലോ?
ഇല്ല ചേർത്തിട്ടില്ലേ അടുത്ത വർഷം ആള് തീരെ വലിപ്പമില്ല
ആഹ എന്റെ മകന് നാലു വയസ് മാർച്ചക്ക് ആയത് പക്ഷെ അവന് ആളൊന്നും തീരെയില്ല ആള് തീരല്ലേ ചെറുത് ചെറിയ നല്ല വലുപ്പും ആ വലുപ്പും കുറവാണ് സംസാര നല്ല പോലെ ശരിയായി വരുന്നുള്ളു എന്നാലേ ഞാൻ ചേർത്തി ചേർത്തിട്ട ഇപ്പ പഠിപ്പിക്കല ഇറങ്ങിയക്കതോടെ ചേർത്തന്റെ രീതിലാണ് ഒന്നും വായിക്ക ഒന്നും ഇങ്ങനെ അവ അവനക്ക് ക്ലിയർ ആയിട്ട് പറയാനും ഒന്നിനും വേ
ആഹ ഇതുംങ്ങനെ തന്നെയണ അടുത്ത വർഷ ആകുമ്പത്തനന്താണാവോ
ആ ഞാ അപ്പൊ ഞാന് എന്നിട്ട് പറയാൻ ചേർത്തണ്ടിലന്ന് പറയാ അപ്പൊ ചേർത്തില്ലെങ്കി ആള് കൂടുത ആള് ഈ വലപ്പം തന്നെ ഉണ്ടാവുള്ളൂ പക്ഷേ വലിയതാണ് സമയത്ത് കുട്ടികൾക്ക് ഇന്നൊരു ഇതല്ലേ കരച്ചിട്ട്
പത്ത്കഴിയുമ്പോ തന്നെ പതിനേഴ് വയസ്സാവും പ്രാവശ്യം ചർ
ഉം അതാണ് ഇപ്പൊ ഞാാനിൻന്റ രണ്ടാമത്തെ മത്തേ തന്നെ ഞാൻ ഇക്ക് അന്ന് കൊറോണ ടൈമിലായിരുന്നു ഓള് ചേർത്തണ്ട് ശരിക്കും അന്നക്ക് ഇതിനെ പള്ളയില ഉണ്ടാവുന്നൊക്കെ കേടും ഛർദിയും ഒക്കെരുന്നു അപ്പൊ അത് കാരണം ഞാന് ഓള ക്കില ഇനിപഠി പിപ്പിച്ചച്ച് കൊടുക്കാൻ നമ്മളൊക്കെ എൽ കെ ജിയിലൊക്കെ ചേർത്ത് ഞമ്മള് പിന്നാലെ ഇരിക്കുന്നവേണ്ടേ അത് വിചാരിച്ചിട്ട് ഞാൻ ചേർത്തീര അവളെ അത് കാരണം പോള് കൊറച്ച് ബാക്കിലായി അതെപ്പ ഉണ്ടായി
അങ്ങനെ ആകുമ്പോ നമ്മള് പിന്നെയാണ് അതെങ്ങനെ ആലോച അതേപോലെ തന്നെയാണ് ഇവള ഇവളെ ഞാന് ഏഴാം മാസത്തിൽ പ്രസവിച്ചതണ
ആ
എന്റെ പെണ്ണിനാ ആ
ആ
ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി ആകെ പ്രസവിക്കണ ഇതു പതിനെട്ട്
റേഞ്ച് പോവണ്ടോ ഹലോ
ആം
അ ഞാൻ കൊറച്ച അങ്ങട്മാറി നന്നീന റേഞ്ചിന്റെറെ പ്രശ്ന ഉണ്ടാവലില്ലല്ലോ എന്ത പറ്റിയോ
ആഹ് ഇപ്പ ഇപ്പ കേകണ്ട് ഉം
ആഹ് ഞാന ഇവിടുന്ന് മാറുന്നില്ല അപ്പൊ അങ്ങനെ പിന്ന ഏഴ മാസത്തി തന്നെ ഏക്ക് കടന്നിട്ടുണ്ട അന്നുള്ള ആറ് കഴിഞ്ഞിട്ട് ഇല്ല എപ്പൊ കൊഴപ്പൊന്നില്ല വ യിറ്റ കുറവാണ് ഇപ്പ മൂന്നര വയസ്സായിഴഞ്ഞിട്ട് ഇപ്പോഴും ഒമ്പത് കിലോ ആയിട്ടില്ല
ആഹ
ഇപ്പ ഉള്ളവരൊക്കെ പതിനാലും പതിനഞ്ചും അങ്ങനൊക്കെ ആയി
ആഓലൊക്കെ പിന്നെ മാസം തികഞ്ഞപ്രസവിച്ചരല്ലേ
ആ പക്ഷെ കൂടുന്നാണ് ഡോക്ടർ പറയുന്നത് ഇവളെന്താ കൂടാത്തത് പക്ഷെ ആള ആക്റ്റീവാണ്
ആ അപ്പൊ ഞങ്ങ്ക്ക് ടെൻഷൻ പേടിക്കണ്ട.
ആ എന്നെ സംസാരം ഈ പോലെ പറഞ്ഞ പോലെ തന്നെ ഒക്കെ ഇപ്പ ബാക്കിലാണ്. ഒരാളോടും മിണ്ടൂല നമ്മളോട് മാത്രം. നമ്മളെ വീട്ടിലുള്ളവര് മാത്രം. അങ്ങനൊക്കെ.
ഇവനും തന്നെ എല്ലാതും പറയും. പറഞ്ഞത് ഞമ്മളോട് നമ്മക്ക് പറഞ്ഞഞ് പറഞ്ഞഞ് പറഞ്ഞിട്ട്. ഞമ്മക്ക് കറിയപ്പൻ എന്താ പറയനതെന്ന്. പുറത്ത്. പോയിട്ട് ഒരാളോട് പറയും. വോല് എന്താ പ്പോൻ പറയുന്നത്ത്. ചോദിക്കും. അപ്പൊ ഞാൻ ടീച്ചറിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഇജജ് ഇങ്ങനെ ടെൻഷനായിട്ടാണ്. ഇജജ് ഇങ്ങനതായിട്ടാണ്. കുഴപ്പൊന്നില്ല ഓനൊക്കെ നല്ല ഉഷാറാണ്. ഓനക്ക് കുഴപ്പോന്നില്ല. മറ്റവരൊക്കെ പഠിപ്പിച്ച ടീച്ചർന്നെ. എ അപ്പൊ ഞാൻ ടീച്ചറിനോട് പറ ഓലെ മാര്യോന്നല്ല പ്പഇനി എനിക്ക് സങ്കടം വര. ഞാൻ കരയണേ അപ്പോ ടീച്ചറോയിച്ച് ഇങ്ങനെ. ചെറിയ കുട്ടികളെ മാരി ഓനിക്കൊരു കുഴപ്പമില്ല. ഇനി ഈ കര ഞ്ഞിട്ട് ഓലെ ഇതക്കണ്ടാ. ന്നുപറയും. നമ്മുക്കൊര് ഇടങ്ങേര്.
നമ്മക്കൊര് ഇടങ്ങേറാണ്. അവരോട് ഇങ്ങനെ പറയുമ്പോ. ഉ ഞാനിപ്പോ ഇങ്ങനെ ആലോയിച്ചണത്. മ്മ് ഇനിപ്പോ അടുത്ത വർഷംആണ് എന്താ കാട്ട ഇങ്ങനെ ആള് വലിപ്പോം ഇല്ല ഇതെങ്ങനെ. വേഗം. കെട്ടാണ്ട് പോവാനൊക്കെ ഇങ്ങന ആലോചിച്ചു.
ബാഗിടുമ്പോ ബേഗിട്ട് നിക്കുമ്പോ. ഓ ബാക്കിക്ക് ബാക്കി ക്ക്ക്കാ പോവ ആ അയിന്ളള അളില ഉം അങ്ങനെയൊക്കെ ഒരു കഥ. ഉം എന്റെ ഹസ്ബന്റ് ഒഴ്ക്കാ പോയി പുറത്ത്ക്കാ.
ല്ല ഇപ്പ ഇവിടെണ്ട് അവിടെണ്ട്. സിറൗട്ടിൽ ഇരിക്കുന്നുണ്ട്.
ഏ ലീവ് ഇണ്ടോ?
മഴണ്ടാ
ആ മഴയിണ്ട്.
ഉച്ചന്റെ ശേഷം കൊറച്ചൊരു കുറവുണ്ട് ഇവിട.
ആഹ് ഉച്ചയ്കേഷം ഇപ്പൊ കൊറവുണ്ട്. രാവിലെ നല്ല മഴയായിരുന്നു. രാവിലെ നല്ല മഴ ഇണ്ടായിരുന്നു.
ആഹ പത്ത് മിനിറ്റ് ആയാ നമ്മൾത്.
ആ പറയാപറ്റില അതെ അങ്ങ് എ അത് അ ഇങ്ങനെ കാണിക്കുണ്ട്.
ആ
പറയപറ്റ്. ഹലോ വേറെ എന്തൊക്കെ പിന്നെന്താ.
പിന്നെ അയ്യോപിന്നങ് കട്ടാക്കി നേർത്തുവിളിച്ചാളെ മൂന്ന് മിനിറ്റായിക്കാണും പത്ത് മിനിറ്റായില്ലേ എന്നാണ് ഒറ്റ കട്ടാക്കല്
ഇല്ല ഇത് വേറെതങ്ങനെ പോകുംണ്ടല്ലോ സമയം
ആ അപ്പൊ ഞാൻ നോക്കിപ്പോ ആയിട്ടില്ല അപ്പത്തിന് കട്ടാക്കീല ആ മ്മ് അപ്പൊത്തന്നെ ഓരോരുത്തര് കട്ടാക്കേണ് പിന്ന
ആ അയിശരിയാണ്
മ്മ്
എൻ എന്താ പണിയൊക്കെ നേരത്തെ കയ്യലണ്ടോ
ആ പണിയൊക്കെമ്പോ പന്ത്രണ്ട് മണി ഈ കുട്ടികളൊക്കെയായിട്ടല്ലേ അപ്പൊ പിന്നെ കൊറച്ചൊക്കെ നേരം വൈകും ഒരു മണിയൊക്കെ അ ഒക്കെ കഴിഞ്ഞി കേയറോ
കുട്ടികൾ ഉണ്ടാവുമ്പോ ൾ അങ്ങനെ തന്നെ
ശരി എന്നാല്
ആ ശരി